ഹലോ
ഹലോ
ആ കേ ക്ക്ണ് ണ്ടോ
ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്
ആ ആ അതെ എന്താണ് പിന്നെ അവിടെ വിശേഷൊക്കെ
ഈ ടെന്ത്‌ ന്ന മഴയൊന്നുല്ല
മഴയൊന്നുല്ല ഇന്ന് പ്പം നല്ലൊരു പിന്നെ കാലാവസ്ഥെന്നേണ് ഒരു മൂടല് പോലെ കെടക്കാന് കെടന്നാല് ഒറങ്ങ്ണൊരു ട്ടൈപ്പാ ണ്ടാവൊല്ലോ നല്ല മൂടലേനി പൊറത്ത് അങ്ങൻത്തൊര് ട്ടൈപേനി അപ്പൊ ന്ന് മക്കളൊക്കെ ആ മക്കളൊക്കെ പോയപ്പൊന്നെ പണികളൊക്കെ കഴിഞ്ഞ് കൊർച്ചേരൊന്ന് കെടന്നു
ആ ആ അമ്മ ഹ് ഹ് അതെയോ നമ്മക്കിടെ ഭയങ്കര ചൂടാന്ന് ആ മൂടൽ കൊണ്ടാണമ്മോ
ആ ചൂടാ അത് ശെരി ചൂട്ണ്ട് ല്ലേ ഇവടെ ചൂടുണ്ടായിരുന്നേ രണ്ടോസം മുന്നേ നല്ല വെയിലേനി വേനൽ ടൈമ് പോലെ ചൂട് അപ്പൊ ഞാൻ പറഞ്ഞും ചെയ്തു ഫാനൊന്നും ഇട്ടിട്ട് ഭയങ്കര ചൂട് ഫാനൊക്കെ ഒന്ന് മഴ പെയ്തേനേഷം ഒന്നൊയ് വാക്കീര്ന്ന് ഒന്ന് റെസ്റ്റ് ഇണ്ടായിന് ഫാനിനൊക്കെ പക്ഷെ ഇപ്പം വീണ്ടും വീണ്ടും വീണ്ടും ഫാനെന്നെ അതൊ ഒന്നും രണ്ടും ഫേൻ ഇട്ടാലും പോരാ അതെന്നെ അതെന്നെ പിന്നെന്താ അവിടെ ഈവനിങ് എന്താ പണിയൊക്കെ ഈവനിംഗൊക്കെ ഇനി എന്തെങ്കിലും രാത്രിയക്ക് കുക്കിങ്ങൊക്കെ ഇണ്ടോ അല്ലെങ്കിൽ ഉച്ചകത്തെ ഫുഡെന്നെ ഇണ്ടോ
ഉച്ചക്കത്തെ ഫുഡെന്നേണ് ഇനിവൈന്നേരം ചായ വെക്കണം
അയിശെരി മക്കളൊക്കെത്തിയോ? ആ എത്തീട്ടില്ലേ വീട്ടിലെത്തീല്ലേ? ആ ഓക്കെ ഇപ്പതാ ഇന്റെതു എത്തീട്ട്ണ്ട് അപ്പൊ അവർക്കിനി എന്തെങ്കിലും കൊടുക്കണം അപ്പൊ ഞാന് പിന്നെ ഇതിന്റെ ഏട്ക്ക്പ്പം കോർച്ചേരം സെർവർ ടൗൺ ആയീണ് തോന്ന്ണ്ട്ല്ലേ
എന്ത് അത് നെറ്റ് കിട്ടുന്നില്ല
ആ അതെ അത് അതാണ് പിന്നെ പിന്നെന്താ അവിടെ കൃഷികളൊക്കെ ഉണ്ടോ എന്താണ് ഈവനിങ്ങില് കുട്ടികൾക്ക് സ്നാക്സ് ക്സ് ഒക്കെ കൊടുത്തെ
സ്നാക്സ് രാവിൽത്തത് തന്നെയാന്ന് നെയ്യപ്പാക്കിയത് അത്കൂട അവര് വ വാ രാവിലെ പോകുവെ വീടിണ്ടായിനി
ആഹ് നെയ്യപ്പംന്നർഞ്ഞാല് എങ്ങനെ നമ്മള് ശർക്കരക്കെ ഇട്ട്ണ്ടാക്കണ പച്ചരി അല്ല ഒ ദോശക്ക് ക്കാണോ നിങ്ങള് നെയ്യപ്പന്ന് പറയാ?
അല്ല അല്ല ഞമ്മള് പിന്നെ ഇത് നി ദോശക്കരക്കുന്നത് തന്നെ മാവന്ന് ന്നെ പക്ഷെങ്കിൽ അത് എണ്ണ കൊ ഒരുപാടത് എണ്ണേല് ഈ ഇത് ഇരുമ്പിന്റെ ചീൻചട്ടിവെച്ചിട്ട് അതിൻ്റാത്ത് കോരിയൊഴിക്ക്
ആ അങ്ങനെലേ ന നമ്മള് നെയ്യപ്പന്ന് പറയും നെയ്യപ്പ പ്പന്ന് പറയും പക്ഷെ അതില് ശർക്കരക്കെടും പച്ചയ്രി വെള്ളത്തിട്ടക്കും ന്നട്ട് ട്ട് ശർക്കര ഉരുക്കി പാരും എന്നിട്ട് അത് അയിനാണ് നമ്മൾ നെയ്യപ്പം പറയാ നല്ല മധുരാവും ഇതിങ്ങനെ കറ്യൊക്കെ പാർന്ന് തിന്ന്ണതാ ആ നെയ്യപ് പ്പല്ലേ ആ ഇഡിലി ഇഡിലി പോലെയാണോ ണ്ടാവാ?
ഡിലി പോലെണ്ടാവ
ആ എന്നിട്ട് അത് അതായത് എണ്ണയിലിട്ട്
അത് പൊരിച്ചെടുത്തിട്ട് ആ നല്ലോണ്ണം പുന്ത മളയുടെ മുട്ടയപ്പന്നാ പറിയാ അയിന്
മുട്ടയപ്പോ അതിലെന്താ മുട്ട ഇടുവോ?
ഇല്ല മുട്ടയൊന്നും ഇടൂൽ ല്ല മുട്ട ഇട്ടാ രസം തന്നെ പക്ഷെ മുട്ടന്റെ ആ ഒരു ന
അങ്ങനെ ആ റെ ശെയ് പാ ആ ഷേപ്പിലൊക്കെ വന്നിട്ട് ട്ടാവും ലെ റൗണ്ട്പോലെ വരാ അതോണ്ടാവും ലെ ആ ആ അത് ശരി ഞൻ മുട്ടയപ്പന്ന് പർഞ്ഞപ്പളെ എന്താ നേർച്ചി ഞാൻ നമ്മള് ദോശ പാ പത്തിരി പിന്നെ ഒട്ടട പുട്ട് പിന്നേ പേന്താ നൂൽ അ നൂൽ പുട്ട് ഉം പിന്നെ മസാലദോശ അങ്ങനെക്കെ പറഞ് കേട്ടിട്ട്ണ്ട് അതൊ ക്കെമ്മള് ണ്ട ക്കാറുണ്ട് അപ്പ നിങ്ങള് നെയ്യപ്പം നിങ്ങള് പറഞ്ഞ അതേ സംഗതി നെ ഇപ്പണ്ട് ക്ഷെ അത് മധരംണ്ട നമ്മള് ഈ ചീരിനി പോലെണ്ടാക്ക ഈവനിംങ് സ്നാക്സ് ഒക്കെ പിന്നേ നോമ്പിനൊക്കെ ണ്ടാ ക്കും നെയ്യപ്പം നല്ല ടേസ്റ്റാ ആ നല്ല ജീരക്കൊക്കെ ഇട്ട് അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അങ്ങനെ നല്ല രസാ ഉം രാത്രി ഉച്ചകത്തണ്ട് ഇനിപ്പ അതന്നെ മതിയാവും ഞാനും കുട്ടികളെന്നൊള്ളൂ ഉച്ചത്തെ ഫുഡ് ഇണ്ടാവും ആ ചോറെന്നെ ചോറന്നെ ചെലേപ്പം ഹസ്ബന്റോക്കെ നാട്ടിലുള്ള ടൈമില്
അതെ അതെ ആ പോറത്താ ഹസ്ബന്റ് പോറത്താ ഉം അതെ കു കുട്ടികളല്ലോ ഏ ആ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അങ്ങനേന്നും ല്ല പച്ചക്കറികള് അതല്ല പച്ചക്കറി എ നടുന്നത്രേ പച്ചമുളക് പിന്നെ വഴുതന അങ്ങനെല്ലാം
നിങ്ങളെ ആവശ്യത്തിനൊക്കെ കിട്ടുയിരിക്കുംല്ലേ
നമ്മളെ ആവശ്യത്തിന് കിട്ടും
വിത്ത് എങ്ങനെ വാങ്ങാറാണോ അല്ലെങ്കില് എതേമ് ഇതിന് ഇങ്ങനേ കിട്ടോ കുടുംബ ക്ഷീന്ന് അങ്ങനൊക്കെ കിട്ടാറുണ്ടോ അവിടെ വിത്ത് വിത്കളൊക്കെ ഇതിന്റെക്കെ വിത്കള് തൈകളൊക്കെ വാങ്ങാറു ണോ അല്ലെങ്കില് ഇങ്ങനെ മുളച്ച്ണ്ടാവോ അടുത്തൊക്കെ
വാങ്ങും ചെയ്യും പിന്നെ മോളച്ചത് നമ്മള് ഇടുതോക്കും ചെയും ഇട്തോക്കും ചെയ്യും
ത്തക്കുലെ ആ അവിടക്കെ എന്താ സ്പെഷ്യലി ഫുഡ ഒക്കെ എന്താ പിന്നെ അതായത് ഏറെ കുറെേ നമ്മള് ഈ ഗെസ്റ്റ് ഒക്കെ വരുമ്പോ അങ്ങനെ കൊടുക്കണ മന്തി ഒക്കെ തന്നെയാണ് കൊടുക്കാറ്
ന നമ്മളാ ബിരിയാണി മന്തി അനക്ക്ത്രഷ്ടല്ല നല്ല നമ്മള് ചിക്കൻ ആക്കല് ഞാൻ കഴിക്കലുണ്ട് പക്ഷ ഇവര് ഇടന്ന് ആ ഹസ് രജിന്റെ അമ്മയൊന്നും അങ്ങനെ കഴിക്കുലഅതുകൊണ്ട്
ആഹ ശരി ഏ അ ശരി അങ്ങനെല്ലേ ആ് ഓക്കെ ഓക്കെ അപ്പൊ വീട്ട ഉണ്ടാക്കി അത്ര ഇത് ഉണ്ടാവൂല അല്ലെ അതെ ഇനിയിപ്പൊ ഗസ്റ്റ് ഒക്കെ വരാണ് യെന്നും എന്ത ഓർഡാ
ആക്കന്നെ ഓടറക്കെ ആക്കല ഉണ്ടാക്കെചെയ്യും ഉണ്ടാക്കൻ ചെയ്യും
ചിക്കനൊക്കെ പൊരിച്ചുണ്ടാക നല്ല ബിരിയാണിയ ഒക്കെ നല്ല ടേസ്റ്റ പൊരിച്ചൻഡ് ഉണ്ടാകണം അദേ പിന്നെ ബീഫ് ബിരിയാണി ആ അദേ ആ ആ അചിക്കൻ വാഗ് ന് പറന്നിട്ട് പിന്നെ ചിക്കൻ കടായി ഒക്കെണ്ടക്ക വണ്ടോ
ഇല്ല ഒന്നും അത്ര പൂജ ഉ ഉ നമ്മള് പിന്നെ അത കം ബിരിയാണിഎല്ലാം ബക്കല് കുറവന്ന്
ആ വെജിറ്റേറിയൻണോ വെജിറ്റേറിയൻണോ കൂടുതലും
ആ
ആ പച്ചക്കറി അതന്നെ നല്ലത് കാരണം നമ്മള ഹെൽ മക്കൾക്ക് ായയാലും നമ്മുക്കയാലൊക്കെ പണ്ടൊക്കെപ്പോഎപ്പോഴും ചിക്കനും മീനും ഇണ്ടായിട്ടല്ലല്ലോ ഏ നമ്മള് പിന്നെ തൊടുലും ഇവിയൊക്കെള്ള ഫുഡ് കയിച്ചിട്ട് ഇപ്പോഴ ഉള്ളർക്ക് നല്ല ആരോഗ്യം ഏ പണ്ടതേൽക് ഇപ്പോഴും അതെ അതെ അതെ അവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ കുറവാണല്ലോ ആ നമ്മളെല്ലാം ഫാസ്റ്റ് ഫുഡ് എണ്ണക്കടികള് ഇതൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ട്നമ്മുക്കാർക്കും ഇപ്പ ഇ ടൈ ആയപ്പോ തന്നെ വയ്യാ കാൽവേദ ന അവിടെ വേദന ഇവിടെ വേദന ഉ അതെന്നെ കൊളസ്ട്രോള് ഷുഗർ
അല്ലങ്കിൽ ഇത് കൊണ്ട് കൊടുത്തട്ടെ ആ ആ അമ്മ വരുന്നുന് പറ പൈസ ഇടുക്കട്ടെ
ആ പിന്നെ എന്താ എന്താ തിരക്കിലാണോ
ഏ
തെരക്കിലാണോ ചോയ്ക്ക
അല്ല അല്ല അത് പിന്നെ ഇവര് വന്നി ട്ടിണ്ട് മറ്റേ
ഓക്കെ ഓക്കെ പൊറത്താര പിന്നെ പൊറത്തൊക്കെ പോ പോകാറ്
ഓ
പൊറത്തില് പോവാറുണ്ടോ എങ്ങനെ ട്രിപ്പോ അല്ലെങ്കിൽ സിനിമക്കോ ഫ്രണ്ട്സിന്റെ കൂടെ കൂ
ഇല്ല സിനിമക്കൊന്നും പോവാൻ കയ്യലില്ല ചെറിയ മക്കളാണ് അതോണ്ട് അവരൊന്നും കൂട്ടി എവിടെ പോവാൻ കയ്യില്ല
ആഹ അത് ശെരിയാ ഹ ഹ വീട്ടിന്നൊക്കെ കാണുവായിരിക്കൂല്ലേ ടിവിയിലൊക്കെ
ആ ടീവിയൊക്കെ കാണും മതി ആ ശെരിയെന്നാല് ആ
പിന്നെ ആ പിന്നെന്താണ്
അന്ന ശെരി വെക്കാ
ആ പത്ത് പത്ത് ഏ
പിന്നെന്താന്ന്
ആ പിന്നെന്താ അങ്ങനെ പോവുന്നു അവിടെ എങ്ങനെ പിന്നെ വെള്ളത്തിന് ക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ
ഇല്ല ഇല്ല അല്ലല്ല നമ്മൾ വയൽക്കരയാണ്
ആ അത് ശെരി ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ് സ്ഥല വിടെ മലയിലാണോ അല്ലെങ്കില് പാടത്ത് അങ്ങനെണോ വൈലോ
അങ്ങന്നെ വയല് വയല്
ആ വയല് ല്ലേ നല്ല ഭ ഗി യാവൂലെ മഴയൊക്കെ പെയ്താല് വെള്ള ക്കെ കേറുവോ
വെള്ളം കേറല് കൊറവാന്ന് വെള്ളണ്ടാവും ഞമ്മളെ വീട്ടിലോട്ട് കേറലില്ല വളപ്പില് വളപ്പിലൊന്നും അങ്ങനെ കേറൂല
ആ നല്ല മഴയൊക്കെ പെയ്താല് മു ആ തോടുകളൊക്കെ ഉണ്ടോ തോടൊക്കെ നറയുല്ലേ നല്ല
ആഹ് തോ ആഹ് തോടില് പിന്നെ ഒഴുക്കിലോട്ട് അങ്ങനെ ഇല്ല
തോട്ടിലേക്ക് എങ്ങനെ കുളിക്കാനൊക്കെ പോവോ തിരുമ്പാനൊക്കെ
ഇല്ല ഇല്ല അങ്ങനെ ആടെലില്ല ആടെന്ന് കൊളണ്ട് പക്ഷെങ്കില് ഇപ്പം പിന്ന രോഗല്ലേ കുളത്തിലെല്ലാം പോയാലെല്ലോ മസ്ത്തിഷ്ക്കജൊരവും ഉം
അങ്ങനെ ആയോണ്ടേ ഭയങ്കര പിന്നെ താണ് കുട്ടികൾക്കോക്കെ അസുഖങ്ങളാ ഛർദിയുണ്ട് പനിയുണ്ട് ഉം അതെ ആ അതെ അതെ അതെ അതെ പനി നല്ലോ ശ്രദ്ധിക്കണം കുട്ട്യളോക്കെ വന്നാല് നല്ല മേലോക്കെ കഴ്‌കി കൈയൊക്കെ കഴ്കി സോപ്പിട്ട് ക്കെ കൈകി ക്കെ ഫുഡ് ഒക്കെ കൊടുക്കാ ഉം അല്ലെങ്കിത് പ പെട്ടെന്ന് ഇൻഫെക്ഷൻ എല്ലാവർക്കും പെട്ടന്ന് അണുക്കൾ ബാധിക്കേ കുട്ട്യൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കുല്ലോ അപ്പൊ അവരില് ദേഹത്തേക്ക് പെട്ടുന്നുണ്ടോ അത് പിന്നെ നേരെ നമ്മളിലേക്ക് എത്തും നമ്മള് അവരെ സുശ്രൂഷിക്കലും കാര്യങ്ങളായാലേ നമ്മുക്ക് പെട്ടെന്ന് കിട്ടും പനി പനി ആയാലും പിന്നെ ചർ അങ്ങനെയൊക്കെ ഇപ്പോ മഞ്ഞപ്പിത്തം ണ്ട് ഇപ്പൊ ഇവിടെൊക്കെ മഞ്ഞപ്പിത്തം ഒരുപാട് ആൾക്കാർക്ക് പിന്നെ സ്ഥിരീകരിച്ചു എന്ന് പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ഈ വെള്ളത്തിലൂടെയാണല്ലോ ഉണ്ടാവണത് ആഹ് അപ്പൊ വെള്ളക്കെ തിളപ്പി ചാറ് തിളപ്പിച്ചച്ചാറ്യ വെള്ളം കൊടുത്താലും മക്കക്ക് പച്ചവെള്ളം വേണന്ന വശി പിടി ആ വാശി പിടിക്കാണ്പ്പ ആ അതെ അതെ പിന്നെ നമ്മളെ ദഹശമിനി ഉണ്ടല്ലോ അതിനൊരു കളറ് വ്യത്യാസാണല്ലോ അത് വെള്ളണ്ടാക്ക അപ്പൊ ഇതന്താ ഉമ്മാ ജൂസ് ആണോ ക്കൊന്നോട് ജ്യൂസ്ന്നല്ല നല്ല വെള്ള അപ്പൊന്നോട് മധുരണ്ടോ ചോയ്ക്കും മധുരണ്ടോ ചോയ്ക്കും മധുരൊന്നല്ല ആഹ് അതെ ആ മധുരംണ്ടോ ചോയ്ക്കൊന്നോട് മധുരണ്ടോ ഒന്ന് കുടിച്ച് നോക്ക് എന്നിട്ട് ഒരു ദിവസം ഞാ ഞാൻ കൊടുത്ത്ട്ട് കുടിച്ചില്ല അത് അതേപലെ സ്കൂൾ നിങ്ങട്ട് കൊണ്ടരണ്ട്ട്ട് നട്ട് ഞാൻ പറഞ്ഞു ടീച്ചറോട് പിന്നെ ന്നോട് അറ ചുടു വള്ളം കൊ ണ്ടേ ചുടുവള്ള ചുടുവെള്ളത്തിന് നല്ല കളറൊക്കെ ഒന്ന് സെറ്റപ്പായിക്കോട്ടെ ന്ന് ചാരി പോര് പറയാ ഞങ്ങക്കിത് വേണ്ടാന്ന് ഞാനൊക്കെ പഠിച്ച്ണന്നേ എനിക്കൊക്കെ ഇഷ്ടേനി ക അന്ന് ക്കെങ്ങനെ ദാഹശമനെന്നും ഇപ്പൊക്കെ എല്ലാരും കൊണ്ടൊരൊല്ലോ അന്ന് ക്ലാസ്സില് കാെർച്ച് പഠ്ച്ച്ണ കു ട്ടിളൊക്കെങ്ങനെ കൊ
അതെ അവരാ കൊണ്ടരുവാ
അങ്ങനെ കൊണ്ടുവ അപ്പൊ ൻ ൻക്ക് കാണുമ്പോ ഇഷ്ട നല്ല കളറല്ലേ ഹ് ഹ് ആ കുട്ടൂലേനി ആ കിട്ട ഞാങ്ങിട്ട് മക്കളോട്ന്ന് അത് പറ്ഞ്ഞ് ആ പച്ചവെള്ളം അ ഞാൻങ്ങട്ട് അന്ന് പറഞ്ഞ് കുട്ട്യാേളോട് ഔ ഞാനാെ ക്ക് ന്റെമ്മച്ചീനോട് ഇത് വാങ്ങി തരീന്നർഞ്ഞ് കാരയലേനി ഇപ്പത്തെക്കുട്ടികൾക്കെ വാണ്ടന്നാണ് കാരണം ഓര്ക്ക്ഷ്ടത്തിനൊക്കെ കിട്ട്ണ്ട് അപ്പോ ഓര്ക്ക് അതൊന്നും നെവർ മൈന്റാണ് ഒന്നും വേണ്ടാത്ത അവസ്ഥ അ പറഞ്ഞ ഞാന് ഉം അതെ പി പിന്നെന്താണ് ഹ ഹ ഇത് കയറി ക്ഷനാവും അതൊ ഇതോണ്ടാ ഞാൻ പറീണത് ചക്കൊക്കെണ്ടാേ അവ്ടെ
ചക്ക എ വീട്ടില് ഇണ്ട് പ്ലാവ്ണ്ട് ചക്ക ആയിട്ടില്ല
ഇല്ല ആയിട്ടില്ല ആ പെ ചെർതാവുല്ലേ ആ ചെർതാവും വളരുന്ന്ണ്ടാവും ഞ്ഞ് അട്ത്ത കൊല്ലം അയ്ന്റെ പിറ്റത്തെ കൊല്ലാെക്കെ ആയിക്കോളും ആ അതെ അതെ മറ്റേ ടൈ മറ്റേ ടൈപ്പ് ആണെങ്കി പ ഇണ്ടാവും രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട്ണ്ടാണ് ചെറിയ ച മ്മള് വാങ്ങി വെക്കും ആ ആ അങ്ങൻത്തത് വേഗാവും അത് നല്ലൊരു ടേസ്റ്റാ നല്ല കള
അതെ അതെ ആ ഓറഞ്ച് അതെ അതെ അതെ നല്ല ഞാൻ തിന്ന്ണത് നല്ല മധുര നല്ല ഓറഞ്ച് കളറ് സാധാരണ ചക്കനെ പോലെയല്ല നല്ല ടേസ്റ്റ്
ആ നല്ല ടേസ്റ്റാ ഓ ശെരി എന്നാല്
ശെരി ഉ
ഉം
അത് അഞ ഉ